ലോ
കേക്ണുണ്ടോ
ഹലോ കേൾ
ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേൾ ആഹ് കേൾക്ണ്ട് കേൾക്ണ്ട് പറഞ്ഞോ ഉംഹ് പിന്നെന്തൊക്കെണ്ട് ആഹ് ദേ ഇവിടാ വൈകുന്നേരത്താ ഇതൊക്ക പിന്നെന്താണ് വിശേഷവ്ട്ത്തേ ഇല്ല തെരക്കൊന്നുംല്ല ഹ ഹ ഹ
അഹ് ഞാന് ഒരിക്കപ്പൊ ഒന്ന് ഉറങ്ങീയിട്ട്പ്പ ണീറ്റിട്ടുള്ളൂ
ഇത്രയില്ലേ
നാലരൊക്ക ക്കാകുമ്പളാ കെടന്നതേ
അതെ ആഹ്
ആഹ് പോരാത്തിന് ചെറിയൊരു റസ്റ്റിലാണ് അപ്പൊ പിന്നെ
ആഹ് ആഹ് അഹ് ആഹ് ആഹ് നേ മോളില് ജൻല്ല് അടച്ചിട്ടുണ്ടായില്ല അതടക്കാവേണ്ടിങ്ങട്ട് വന്നാണ്
ആഹ് വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞോ
ആഹ് വൈകുന്നേര്ത്ത് പണികളക്കെ കഴിഞ്ഞ് കഴിഞ്ഞെന്ന് വെച്ചാ ഇനി വൈകുന്നര പിന്നെ ഒന്നും അങ്ങനെ ഇണ്ടാക്കീയില്ല കറിയൊക്കെ ഇരിക്ക്ണ്ട്
അതേ
ഏഹ് ഉം
അഹ്
പിന്നെ ഇനിയിപ്പോ ദോശക്ക് അരച്ച് വെക്കണം നാളക്ക്.
ആഹ് ആഹ് ഇന്ന് ഞാൻ ഇന്റെ വീട്ടിലാണേ അത് കാരണം പിന്നെ ഇപ്പം പ്രത്യേകിച്ചങ്ങനെ പണ്യൊന്നുല്ല ആഹ റസ് റ്റാണ് അങ്ങനെ ഹസ്ബൻഡ്ൻ്റെ വീട്ടിലാണെങ്കില് ഇപ്പൊ ഭയങ്കര പണി
പണ്യായിരിക്കും ഉം പിന്നെ നമുക്കൊന്ന് കെടക്കാനൊന്നും നമ്മപ്പോ സമയണ്ടായാലു ആ നേരത്തൊന്നും നമ്മ കെടക്കൂലല്ലോ.
അതെ അവടെ പിന്നെ രാവിലെ എണീറ്റാ വൈകുന്നേരം വരെ പണിണ്ട്. പിന്നെ വീട്ടില് വന്നയിഞ്ഞാ ഫുൾ റെസ്റ്റാണ്. അല്ല ഇപ്പിന്നെ ഏഹ് റെസ്റ്റെന്യാണ്.
ഇവടിം ഈ പർഞ്ഞോണം തന്നെ അവള് ഇപ്പ വന്നാ പണ്യാക്കെട്ക്കൂട്ടോ.
അതെ
എൻ്റെ മൂത്തമോളെ ഇപ്പൊ വന്നാല് പണ്യെക്കെട്ക്കും പിന്നാ പിന്നെ നിക്ക്യും ഇപ്പെയ്ജൊക്കായല്ലപ്പ. അല്ലെങ്കി ഒന്നുട്ക്കാറില്ല കല്യാണത്തിന് മുമ്പും അതെ ഒന്നുട്ക്കൂല.
ആഹ് നമ്മടെ വീട്ടില് വന്നാലേ നമുക്കൊരു ഇത് കിട്ടൊള്ളൂ. അങ്ങനെ
പിന്നെ ഇപ്പെത്തെ സഹാച്ചര്യം ഉം പിന്നെന്താ എത്ര മക്കള്ണ്ട്?
ലോ കേക്ക്ണില്ലേ?
ഹലോ ആഹ് ആഹ് എത്ര കുട്ട്യെൾണ്ട്?
ഒര്
ആഹ് കേൾക്ക്ണ്ടല്ലാ ഒരു കുട്ട്യെ
ആഹ് പെട്ടെന്ന് ആഹ് അവന് നാല് വയസ്സ്.
നാല് വയസ്സ് ആഹ് ആഹ് ഇപ്പ എത്രായി എത്ര മാസായി?
ഏഹ്?
ഇപ്പാ അല്ല റസ്റ്റ്ന്നെച്ച വയ് ഇപ്പൊ വയ്യയ്യാണ്ടി
അല്ല ആയിരുന്നു അബോഷനായി.
അതെ ശ്ശോ എ
ആഹ് ഇപ്പൊ രണ്ടര മാസാവാറായി ണ്ടാവും. ആഹ് ഇപ്പ ഹാർട്ട് ബീറ്റ്ല്ലാണ്ടേ
ആഹ് ഉവ്വ ഉവ്വ ഉവ്വ ആഹ് നന്ന് അത് ആഹ് ഇന്റെ മൂത്തെയ്‌ന് അങ്ങനെ സംഭവിച്ചൂപ്പ. ഇപ്പളല്ല സംഭവിച്ച് സംഭവിച്ച് അതി ഞാൻ പർഞ്ഞ്ണേ അവള് അവൾക്ക് പതിമൂന്ന് വയസായ മോള്ണ്ട്. ഇപ്പെയ് പന്ത്രണ്ട് ദിവസൊക്കെ കഴിഞ്ഞ് പതിമൂന്നാവ്ണ് അപ്പ പിന്നെ ഇണ്ടായില്ല പിന്നാ പ്രഗ്നൻറ്റായി പ്രഗ്നൻറ്റായി റ്റ് ഇതേപോലെന്നെ രണ്ടര മാസത്ത്യപ്പ അത് അവടില്ല അവര് ബഹ്റൈൻലാണ്.
ആഹ്
ന്നട്ട് പോയി ഇതേപോലാ അഹ് ഇതേപോലെ കുട്ടി വൈറ്റി കെടന്ന് മരിച്ച് ഹാർട്ട് ബീറ്റൊന്നുല്ലാണ്ടേ ടെസ്റ്റിനിയാണ് പിന്നെ അറിഞ്ഞത് എന്നിട്ട് പിന്നെ അവിടെ അങ്ങനെ ആ ബോർഷം പെട്ടെന്ന് നട ത്തൂല അവര് പ്രസവിച്ച തന്നെ പോട്ടന്ന് പറയും ന്നിട്ട് പിന്നെ കുട്ടീനെ ഒന്നര മാസം വൈറ്റിട്ടിട്ടുണ്ടായിരുന്നു മരിച്ച കുട്ടീനെ
അതെ
അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ അങ്ങനെ ഇട്ടാലും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ അപോർഷൻ ചെയ്തു ആപോർഷൻ ചെയ്തെന്ന വെച്ചാൽ അങ്ങനെല്ല പ്രസവിപ്പിച്ച് എന്നിട്ട് ആ പോർഷൻ ചെയ്ത് എന്നിട്ട് പിന്നെ അപ്പോൾ ക്ലീനായില്ല അപ്പ വീണ്ടും അ പോർഷൻ ചെയ്തവര് അവര് നല്ല കഴുന്നേട്ടൊക്കെ ചെയ്യും പക്ഷെ അത് കഴിഞ്ഞ് അവരി ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഒരു കല്ല്യാണംമൊക്കെ ഉണ്ടായി
ഉ
അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോ ഞാനപ്പ ഇങ്ങനെ പ്രന്റെ അണ സാൻഡലോ അത് വാങ്ങിച്ചൊക്കെ അപ്പൊ വേറൊരാള കൊടുത്താച്ചി പങ്ങളുടെ മോന്റേൽ അത് അവിടെ കിട്ടണതില മുമ്പ് ആൾ പ്രയിനെന്റയി വേറെ ഇപ്പൊ മോൻുണ്ട് ആ മോന് ഇപ്പ പത്ത് ഒരു വയസ്സ് ആാവണ് ജൂണില്ക്ക് ആഹ ഒരു മോൻ ആ
അപ്പൊ എത്ര മാസം കഴിഞ്ഞിട്ടാ പിന്നെ അങ്ങനെ ആയത്?
ആ വേഗായി വേഗായി ഒരു അഞ്ചാറു മാസനുള്ളിൽ തന്നെയായി
ആഹ്
അതിപ്പ അത് ഇതൊക്കെ കഴിഞ്ഞഞ് ഡീയ്ൻസി ചെയ്താ മോളാ അപർഷണ ആയിട്ട് ഡീ എൻ സി ചെയിതാ? ഡി എൻ സി ചെയ്ത?
ചെയ്തിട്ടില്ല ഗുളിക വെക്കിയത്
അങ്ങനെ ചെയ്താൽ വേഗമാവും ഡി എൻ സി ചെയ്താല് ഉ ഉ കാരണം അവിടെ ക്ലീന ആക്കല്ല അവര്
ആഹ്
ഡി എൻ സിയെ ചെയ്ത് ക്ലീൻ ആക്കുമ്പോൾ പെട്ടന്നകും പിന്ന
അതെ ഞങ്ങളാണെങ്ക പ്രതീക്ഷിക്കാണ്ടെ ആണ് പെട്ടെന്ന് ആവും ചെയ്തത്
ആഹ് അല്ല അത് നമുക്ക് പറ്റാത്ത ദൈവം തന്നില്ലന്ന് വിചാരിച്ച മതി
അതെ അെ
ഉ അ അപ്പൊ ഞാനും പറഞ്ഞ അത് വിഷമ അ ഇങ്ങനെ അവിടെയൊക്കെ കുട്ടികളൊക്കെ കാട്ടി കൊടുക്കടുത്തട്ടെ അപ്പൊ ഇങ്ങനെ രണ്ട കുഞ്ഞ കൈ കണ്ണ് ഒക്കാന്ന് പറഞ്ഞപ്പ മനുഷ്യൻ അങ്ങോട്ട് കുറേ നാളത്തൊക്കെ എന്തരു വിഷ മെരുന്നു ന്നൊക്കെങ്ങനെ കേട്ട പ്പളായ് ഉം രണ്ട് കണ്ണൊക്കെ ശരിക്ക ഇങ്ങനെ കുഞ്ഞി കണ്ണൊക്കെ വന്നിട്ടുണ്ടന്ന് കാണിച്ചന്ന് ആ കൈ വെള്ളയിൽ വെ ചെന്ന് കാട്ട കൊടുത്തതേ
അ ആഹ്
ഉം അവിട അങ്ങനെയൊക്കെ ചെയ്യുവ അല്ലാ കാണിച്ചു കൊടുക്കുവല്ല
ആഹ്
ഉം അങ്ങനെ
എനിക്ക് അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ എത്രെയാ ഉണ്ടായിർന്ന് പറഞ്
അങ്ങനെ രണ്ടര മാസം തന്നെ ആയിട്ടുണ്ടായള്ളൂ
ആഹ് പക്ഷെ കയ്യനൊന്നും ഉണ്ടാവനില്ല ങ്കി
കൈന്ന് വച്ചാലൊരു കുഞ്ഞി കുഞ്ഞി ഇങ്ങനെ കുഞ്ഞി ഉം ആഹ് വരുന്നു കുഞ് അങ്ങനെ വരും കുഞ്ഞ് വരും രണ്ടര മാസം ആകുമ്പോ
ഏഹ് ന്കി എന്താ ഒരു ഒരു എന്താ ലിവറോ അതുപോലത്തെ എന്തോ ഒരു സാധനവന്ന് അങ്ങനത്തക്കെ ഉണ്ടായോ
അഹ് അങ്ങനൊക്കൊയിരിക്കും ഇവൾ പറഞ്ഞു രണ്ടു കുഞ്ഞി കണ്ണ് അവര് ശരിക്ക് കാണിച്ചു കൊടുത്തന്നേ
ഏഹ്
അവിടെക്കൊ പിന്നെ എല്ലാം കാണിച്ചു കൊടുക്കുവല്ലോ അവിടെ
ആഹ് ആഹ് എനിക്കാണെന്റെ ഏഹ് പതിനൊന്ന് വീക്സ ഇപ്പൊ രണ്ടര ആയീണ്ട് പക്ഷെ,, രണ്ടരയുടെ കുട്ടി അത്രയ്ക്ക് വളർച്ചല്ല ത്രെ
ആഹ് ആഹ് ഇത് വേറെ കൊഴപ്പൊന്നും ഉണ്ടായില്ല പിന്നെ ചെന്ന് ഹാർഡ് ബീറ്റില്ല കുട്ടി മരിച്ച് വയറ്റി കടന്ന് മരിച്ച് കുട്ടി
ഉം വയറൊക്കെ വന്ന്ണ്ടായോ അപ്പൊ
ആഹ് ആവാ ഞാൻ കണ്ടില്ല അവൾ അവിടെയല്ലോയിരുന്നോ
ആഹ് ആഹ് ആഹ്
പിന്നേന്ന് വെച്ചാൽ ആദ്യം കുഴപ്പമൊന്നില്ല പിന്നേന്ന് വച്ചാ ഈ ഉം പിന്നാ ഈ പറഞ്ഞത് തന്നെ ആൾക്ക് ടെൻഷനും പ്രഷറും അങ്ങനെയൊക്കെ ഉണ്ടായിപ്പ ഇപ്പ ഇതിനായി ഇപ്പോഴും ഹൈ പ്രഷർ ഹൈ ഷുഗറ്
ഉ
തൈറോയിഡ് ഒക്കെ ആയിരുന്നു എന്നിട്ട് പക്ഷെ അതാണ് അവര് പെട്ടെന്ന് ചെക്കപ്പ്ന്നെന്ന്പ്പോ ഓപ്പറേഷൻ ചെയ്ത,,
ആഹ്
അങ്ങനെ പിന്നെ അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ
നമ്മളൊക്കെ യതെ
ഇപ്പൊ മോൻ ആഹ് ഇപ്പൊ മോൻ ഉഷാറാണ് അവൻ കൊഴപ്പൊന്നുല്ല അന്ന് രണ്ടര രണ്ട് അറന്നൂർറ്റണ്ടായി
ഇപ്പ പെട്ടെന്ന് ഇതാവുമ്പോ ഒരു എടങ്ങേറല്ലേ
ആഹ് ആഹ് ഭയങ്കര എടങ്ങേറ് നിക്ക്യ ഇനിക്കെന്തൊരു വിഷമേർന്നു. അപ്പൊ അവൾക്ക് എന്തോരം വിഷമം ഉണ്ടാവും.
ഉം
ഒരു ജാതി വിഷമായിരുന്നു നല്ല മക്കൾ നമ്മടെ മക്കളല്ലേ
അതെ..
ഉം പക്ഷെ പടചോൻ പ്പോ വേഗം കൊടുത്തു എന്നത്തിന
ഉം.
ഉം..
ഉം.
പിന്നെ അവനിപ്പോ ഒരു മോള് നാട്ടിലില്ല അവള് ബഹ്‌റൈൻ ലാണ് അവൾ പ്രെസവിച്ചതൊക്കെ അവിടെ അവളവിടെ തന്നെയാണ് പിന്നെ മോൾ മൂത്ത മൂത്ത മോൾ അവിടെ പഠിക്കയാണ് എട്ടില ഇപ്പൊ
അതെ
ആഹ് ആഹ് അപ്പൊ അവളുടെ ഇത് പിന്നെ ഇപ്പൊ അവര് ഇനിപ്പോ ഇന്ഷാ അല്ലാഹ് ഈ ഓഗസ്റ്റില് വരും
അതെ പിന്നെ താഴെ വേറെ ആരെലും ഉണ്ടോ
എന്ത് ആഹ് ഒരു മോൾണ്ട്.
ആ കുട്ടി എന്താ ചെയ്യുന്ന്.
ഒരു മോളുണ്ട് ഒരു കോള് വരണണ്ട് അതാണ് ഒച്ചേക്കുന്നേ
അതെ കട്ടാക്കിയാ മതി എനിക്കും വരണണ്ട്.
ആഹ്
ആഹ് ഏഹ് കഴിക്ക് രണ്ട് പ്രാവശ്യം വന്നേ ആരോ വിളിക്കാന്ന് പറഞ്ഞിണ്ടാർന്നു.
ആഹ് എനിക്കും കോള് വന്നോണ്ടിരിക്കണ് എന്തായാലും.
ഓരോരുത്തരിങ്ങനെ മെസ്സേജ് അയക്കുമ്പഴേ ആഹ് അപ്പൊ പിന്നെ ആഹ് അവര് വിളിക്കാ പറഞ്ഞു പിന്നെ ഞാൻ വിളിക്കുമ്പോ അവര് ഏഹ് കാണില്ല ലൈൻല് അപ്പ ഞാൻ പിന്നെ കട്ടാക്കും.
ന്നാ അവര് വിളിക്കണം
ന്നിട്ട് ചായടിയ്ഞ്ഞാ
ഓഹ് വേണ്ട സാരല്ല കഴിഞ്ഞിട്ട്ടുത്തോളാം അല്ലെങ്കിത് ഇതായി പോവും.
ആഹ് ചായ കുടി കഴിഞ്ഞോ?
പിന്നെ ഓഹ്
ചായ കുടിച്ചോ?
ആഹ് ചായ കുടിച്ച്.
ആഹ്
ഓഹ് ചക്ക ഉണ്ടായി ചക്കയൊക്കെ പറിച്ച് പാത്രത്തിലാക്കി വെച്ച് അല്ലെങ്കി പിന്നെ കേടാവൂലേ ഓരോരുത്തർകൊക്കെ കൊടുത്ത് കൊറച്ച് എല്ലാവർക്കും ചീ ത്താവോലോ പ്ലാവ്ണ്ട് ഇവടെ പക്ഷെ ഇവിടത്തെ ചക്കല്ല ഇക്ക പൊറത്തു പോയ പ്പോ ഏതോ ഇക്കാടെ കു ട്ടാരന്റെ വീട്ടിന്ന് രണ്ട് ചക്ക കൊണ്ടന്നര ഇരിക്കണ്ട് മുറിച്ചെല്ലാം പഴുത്തിട്ടുണ്ടേ മുറിച്ചത് അവര്കൊക്കെ കൊടുത്ത് പിന്നെ
ആഹ് ആഹ് ഇവടെ പ്ലാവൊന്നുല്ല മാവൊക്കെണ്ട്. ചെറിയ ചെറിയ മാവുകൾ കൊറേണ്ട് അതിന് മുകളിന്ന് ചെറി
ആഹ് മാവൊക്കെ വെട്ടി വോള എവടെ എവടെ മതിലൊ ഒക്കെ വീണ് മാവ്മ്മേ മാവേ മതില്മ്മക്കൊക്കെ വോര്എറങ്ങിട്ട്. നല്ല മാവായിരുന്ന് ഉം ചപ്പിക്കുടിയൻ നല്ല മധുരള്ള മാങ്ങയാണ്. പ ഒക്കെ വെട്ടിപ്പം ഉം വെട്ടി ഇപ്പം ഇപ്പം വെട്ടിട്ടെള്ളൂ. തെരിസായിട്ടൊള്ളു വെട്ടിട്ട് മതില് വീണന്ന് കൊറച്ച് ഭാഗം
ആഹ് അയ് വേരറങ്ങിട്ടേ വിള്ളല് വരാണ്.
അത് കൾച്ചറാ അയിന്റെ ആ ഇത് തന്നെ അങ്ങട്ട് തള്ളിപ്പോയി വേരിറങ്ങിട്ട്.
ആഹ് ആഹ്
അപ്പം അതില് കാറ്റ് ആഹ് അതന്നെ വരെണുണ്ട്. ട്ടത് മാവ്പ്പറയ് അതിമ്മല്. ങ്ങനെ നീലം നീ ത് നീലം മാ നീലം മാങ്ങാന്നറിയിലേ? അല്ല മധുരള്ളന്നെണ്. ഓഹ് വല്ല അയിന് അങ്ങനെയ ഒന്ന് പറയാ നല്ല മധുരള്ളിയേ ഈഹ് റോട്ടിലൊക്കെ വിക്കാനുണ്ടാവല്ലോ ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ കുരുമ്പിച്ചിട്ട്.
ആഹ് ആഹ്
അങ്ങനെതോ അങ്ങനെ ആ പോത്തിട്ട് നല്ല മതിരള്ള മാങ്ങേണ് പഴുത്താല്. അല്ലെങ്കിലും കറിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലിങ്ങനെ ഉരുള കിഴങ്ങു പോലെ കെടക്കും ഉടയാണ്ടേ നല്ല മാങ്ങേണ് കൊഴപ്പല്ല പക്ഷേ ഇപ്രാവശ്യം കൊറേ വർ ക്ക്ടവും പെരടെ മോളിക്കെ എങ്ങനാ തൂങ്ങി വന്നിട്ട് കൊറേക്കെ വെട്ടിക്കളഞ്ഞു അന്നപ്പ ആകെ വെട്ടി അതാരണം ഇപ്രാവശ്യം അതികം കായ്ച്ചില്ല.
അതെ അങ്ങനെ ആകുമ്പോ അപ്പന്നാ വിറ്റൂടെ
ഓഹ് ഇല്ല കൊറച്ച് ആഹ് അല്ല കൊറേയാവു ല ഇല്ലന്റെ ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞേ എന്റെല്ലാന്ന് വെച്ചാ കൊമ്പുകളെ കൊമ്പ് വെട്ട്യെതാണ് ആഹ് ആഹ് ചില്ല വെട്ടി എർക്കിയത അതോണ്ട് ഇണ്ടായില്ല അതികം അതിയേനെ അയിന്നു കഴിഞ്ഞ പ്രാവ്ശ് ച്ചംകൊറേണ്ടായി
അതെ
ആഹ് അപ്പൊ അങ്ങനെ വി വീടിന്റെ മുഗൾക്ക് വെരുമ്പോ ന്നമുക്ക് ബുദ്ധിമുട്ടല്ലേ.
അവ്ടെ വെച്ച് ഒരു തരം മാവു കളാണ് പഷെ അയിന്റെ മോളോക്കെണ്ടാവും.
ആഹ് ആഹ് ആഹ്
ന്നമ്മളെല്ലാം വെൽതായിട്ടല്ലേ മാങ്ങക്കെണ്ടാവ ഇവടെ ആവ്ശ് ചെറിയെ ചെറിയെ ഇങ്ങനെ പൊന്തി വരന്ണ്ടാവോള്ളൂ അപ്പൊതെക്ക് മാങ്ങണ്ടവും വെട് ച്ചതല്ലാ കൻ തന്നെണ്ടായതാ നമ്മള് മാങ്ങ കള്ച്ചിട്ട്ങ്ങനെ എറിയില്ലെ അങ്ങനെണ്ടായതാ ആഹ്
ഇങ്ങളാണ് മരോണ് വെൽത് മരായിട്ടാണ് ണ്ടായത് ഉം ഉം ഉം
ഇന്നാ ശെരിട്ടാ ഞാനങ്ങട്ട് വിൾക്ക്യ
അഹ് ശെരി ഓക്കെ
പയംമ്പോരിണ്ടോ പയംപൊരി